കേക്കുന്നുണ്ട് പറയടി
ആ എന്തൊക്കെയുണ്ട് വിശേഷം
നിങ്ങള് അവിടങ്ങനെ അവിടങ്ങനെ ട്രിപ്പ് പോവല്ലേ ഞങ്ങളിവിടെ നാട്ടിലാണ് ട്രിപ്പ് പോയി
ഭയങ്കര ചൂടാ
നല്ല ചൂടാ
അൻപതിന്റെ മേലെ
ആ അപ്പൊ ഇബ്ടെ മഴ പെയ്താ അവിടെ ചൂടവ്കാ
ആ
ങ്ങ്ക്കാ ചൂടുള്ള സമയത്ത് ഞങ്ങക്കിവിടെ തണുപ്പൈനു പ്പ പ്പേയ് ചൂടാ ഞാപ്പൊ കൊർ ഇന്നലെ പൊർത്തെറങ്ങി മകന് മകന് എറങ്ങിയന് ശേഷം വന്നപ്പോണ്ട് മൊഖൊക്കെ റെഡ് കളറായിക്ണ്‌ ഉം പാലു വാങ്ങാന്നെലെ പോയി ഇച്ച് പോന്നപ് പ്പൊ കൊറച്ച് ആ ചോപ്പ് പ് കളറായി ക്ക് ഞാന്നെനെ അന്തം വിട്ടു ങ്‌ട്ട് കുട്ടി ക്ഷീണിച്ചാണ് കെടന്ന്ക്ക
ആ അയ്ന് ഇവടെ ഇവടത്തെത് ആ ല്ലല്ലോ അവ്ടെ
ഉം ഇവ്ടെ ടീ കാ റ്റിന് വരെ ചൂടാ നമ്മളെ നാട്ടില് കാറ്റടിച്ച മ്മക്ക് തണുപ്പല്ലേവരാ ഉം
ഞങ്ങള് ഊട്ടിയിലൊക്കെ പോയി വന്നു
ങ്ങെനെണ്ടായിരുന്നു
ഉഷാറായി പോയി ഞങ്ങള് മസിന കുടി വഴിയാ പോയത് ത് പക്ഷെ ഇപ്പ അവിടെ എന്തോ ആ വഴി ബ്ലോക്കാ കിന് ഊട്ടിക്ക് കേറാൻ കഴിഞ്ഞില ന്നിട് തിരിച്ച്ങ്ങട്ടന്നെ പോന്നു ക്ഷതോണ്ട് മൃഗങ്ങളെക്കെ കണ്ടുട്ടോ
അതെയിലെ പോയെ പിന്നെ
ഞങ്ങള് പിന്നെ തിരിച്ച് ഇങ്ങെവ സാധാ പോണം മസിന കുടി വഴി ഊട്ടിയൊരു ട്രെൻ ഒരു ഇതല്ലയിനോ എല്ലാര് ആആ ഞങ്ങള് മറ്റേ റൂട്ടിന് പോയി മറ്റേ റൂട്ടിന് പോയി തിരിച്ച്പോന്നപ് പ്പം ആങ്ങളേം മോനു ഇനി ഡ്രൈവർ ഓല് അങ്ങട്ടും ഇങ്ങട്ടും മാ റി മാറിങ്ങനെ ആങ്ങൾക്ക് വലിയൊരു തില്ലല്ലോ നാട്ടില്ക്കും ഇവടെക്കുമ്പോ ഏ വലിയ ആങ്ങള മിൽ ഓന്റെ വണ്ടിട് ത്തു അല്ലാതെ രണ്ടു വണ്ടി ഒരു വണ്ടിക്ക്ല്ല ആളല്ലാണം രണ്ടു വണ്ടിക്ക്ൽ ണ്ടാണ് രണ്ടു വണ്ടിക്കറ്ററ്റായി ഇല്ല ഒരു വണ്ടിക്കറ്റല്ലാണ് അങ്ങനെ ഞങ്ങൾ അതോണ്ട് സ്‌ സുഖമായിട്ട് എല്ലാവരും ഇരുന്ന് നല്ല ഡ്രെ യാണ്ടു പോന്നു. ഈ കിടക്കണ്ടികൾക്ക് കിടക്ക അങ്ങനെയൊക്കെ ഞാനും വല്യ മോനും, വല്യ ചെറിയ ആങ്ങളയും, ഓന്റെ ഭാര്യയും. കുട്ടിം, കുട്ടികളും, ഒരു വണ്ടില് ചെറിയ മോനും, ഇമ്മീം, വലിയ അങ്ങളയുടെ മക്കളും, ഭാര്യയും ഓരൊരു വണ്ടിയിലും, അതുകൊണ്ട് ഉറങ്ങേണ്ടി ഇപ്പ കൊറഞ്ഞ് സ് സുഖമായിട്ട് പോരാ ഞങ്ങളുടെ ചെറുതിനെയൊക്കെ സീറ്റിൽ കടത്തി ഉറക്കി ഞങ്ങളെല്ലാം അങ്ങോട്ടല്ലാ സുഖത്തില് പോയി ഇങ്ങോട്ട് പിന്നെ ഓൻ വാശി പിടിച്ചു അതിൽ തിരിച്ച് പോരുന്ന സമയത്ത് പിന്നെ ഞങ്ങളിങ്ങനെ വണ്ടി അവിടെ ആ ചൊരം ഇറങ്ങുമ്പോൾ ഓവർടേക്ക് പ്പ് ഇതിങ്ങനെ പോരുവല്ലോ അങ്ങനെ പോരുന്ന സമയത്ത് ഇവര് വ് അ അമ്മനും മകനും ഓല വണ്ടീനെ ആരേം ഓവർടേക്ക് ചെയ്തില്ലങ്കിൽ അത് പിന്നെ ഒരു കൊച്ച് അങ്ങനെ പോണ്ടാര് വലിയ വണ്ടിയ ചെറിയ വണ്ടിയാണെങ്കിട്ടത് വലിയ വണ്ടീനെ ഓര് വിട്ട് കൊടുക്കും ഞമ്മളെക്കാട്ടി വലിയ വണ്ടി ത് ഞമ്മളെ ഓവർടേക്ക് ചെയ്യ ഇവര് മത്സരിച്ച് അങ്ങനെ പോരാ ഇനി അങ്ങനെ പോരുന്ന സമയത്ത് പിന്നെ ഒരു ചുവന്ന കാറ് പെട്ടെന്ന് ഇതായി
ങഅ
ബ്രേക്കായി അല്ല ആ ഓന് ബ്രേക്ക് ചവിട്ടി അപ്പോ ഒ ഓനെ മറി കയറാനാട്ട് നിഇബലെ മുന്നിക്ക് ണ് നിന്നപ്പോ നടുറോഡിലുണ്ട് ആന വലിയൊരു ആന
അവ്വോ എന്നിട്ട്
അതിന്റെ മുന്നേ ആന ഞങ്ങൾ പോരുന്ന വഴിക്കല് പിന്നെ വാറ കാട്ടില് ഒരു ആനയും ങ പിന്നെ ഒരു ഫാ അങ്ങനെ ഫാമിലി ആയിട്ട് ദാണ്ടെ ഒരു കുട്ടിയാനയും രണ്ട് ആനകളും ആയി ടേ അങ്ങനെ കണ്ട് അത് റോഡിൻ്റെ സൈഡിലാണ് അയിന് ഇറങ്ങിയ മോന് കൊടുത്ത് മോന് ഇവല എന്നിട്ട് നേരെ മുന്നിൽ ഞങ്ങളെ നേരെ മുന്നിൽ തന്നെ ആന എന്നിട്ട് ഞാൻ പറഞ്ഞ് മുണ്ടാ നിന്തോളിയാരനസ് സൗണ്ട് ഉണ്ടാക്കേണ്ട അങ്ങനെ പിന്നെ ആന നേരെ ആന അങ്ങോട്ട് തിരിഞ്ഞാ പോണത്, അതുകൊ ട്ടാണുട്ടോ അല്ലെങ്കി ഇങ്ങ്ട്ടാ വരുന്നേ വച്ചെങ്കി ഞങ്ങള് പെട്ടതന്നെയാണ് ഉമ് എന്നിട്ട് അത് ഫോ ഫോട്ടോ കെടുത്തീനി ഞാൻ പറഞ്ഞു ഫോട്ടോനീയെടുക്കേണ്ടനി വീഡിയോനി അപ്പോൾ ഫോട്ടോ പേടിച്ചിട്ട് ഇവര് രണ്ടാളും ആങ്ങള് ആങ്ങളും മകനും നല്ലും പേടിച്ച്. ഞാനും ന്നാ ത്തുനൊന്നും അങ്ങനെ പ്രശ്നം വന്നിട്ടില്ല ഞാൻ പറഞ്ഞ ഒച്ച ഉണ്ടാക്കണ്ട ഒച്ച ഉണ്ടാക്കി കഴിഞ്ഞാ ഒരുക്ക് ദേഷ്യം പൊടിച്ചുന്ന് പറഞ്ഞാണ് പിന്നെ ഞമ്മൾ ഗ്ലാസ് ഇട്ട് കാണ്ടല്ലേ ഇരിക്കണത്.
പേടിച്ചാലെ നിൽക്ക
ഉം ജീവിതത്തി ല അപ്പൊ ഓ പറയാ ഇപ്രാവശ്യം എത്ര കാലം ടൂറ് പോയിട്ട് ഇങ്ങനെ യാത്ര പോയിട്ട് ഇതാണ് മുതലായത്
ഔ
ഉം പേടിച്ച് കരിഞ്ഞ്ണോല എന്നിട്ട് സൗണ്ട് ന്നെ വര്നില്ല ഓല്ക് ഞങ്ങൾ രണ്ടാളും ചിരിച്ചും ചെയ്യ പിന്നെ വണ്ടിക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടു ക്കെ വരുന്നുണ്ട്. ഓരൊക്കെ നിർത്തി പിന്നെ തായേക്ക് അങ്ങനെയാണ്ട് എ റങ്ങിപ്പോയി അത് നേരെ ഇങ്ങോട്ട് തിരിഞ്ഞാണെങ്കിൽ ഞങ്ങളെ കഥ ഇട്ക്കാണ്ടാവൂല കാരണം
അവര് ചൗട്ടണേ ഇണ്ടാവുള്ളു
ഒന്നും കാട്ടാൻ കഴിയാത്തൊരവസ്ഥ അങ്ങൻതൊരു സ്ഥലോ നമക്ക് ഒടി വളവിലാണത്
ന്നിട്ട് വീഡിയോഎടുത്തില്ല
ണ്ടോനി വീഡിയോ എടുത്തുണാവോ എന്റെ ഫോണന്ന് വീഡിയോസ് എ ടുക്കാനൊന്നും കയ്യൂലേ നീ ക്ലിയർ കിട്ടൂല അപ്പൊ ഞാൻ എടുത്തിട്ടില്ല ഇതായി പോന്നു പിന്നെ ആ തേയില ഉം തേയില ഫ ഫാക്ടറില്ലേ അയിൽ പോയി ആ ചായ ആ ചാ ചായൻന്റെ രസം വേറെ തന്നെയാ
ആടി അത് പക്ഷേ മ്മളാ ചായപ്പൊടി മാങ്ങിയാൽ ഒന്നും കിട്ടണില്ല
ഇതെന്താണ് ആ സംഭവം
അത് ഇൻകും അറീല ത്ത ഏതായാലും അങ്ങനെയൊക്കെയാണ് അപ്പൊ കഥ
പിന്നെന്താ ആ കേൾക്കണില്ലേ
ആ
അങ്ങനെയൊക്കെയാണ് അങ്ങനെയൊക്കെയാണ് ഞ്ഞാ അവിടുത്തെ വാർത്താനം പറി
വേറെന്താ സുഗന്ധ തന്നെ ഹലോ ആ ഞാനൊരു ടിക്കറ്റിന്റെ ഫെയർ പറയാൻ വേണ്ടീട്ട് വിളിച്ചതരുന്നു നല്ല കൊറവില്ലന്ന് തിരുവനന്തപുരത്തേക്ക ഒന്ന് കണ്ടപ്പോ അത് ഒരു മിനിറ്റ് പറഞ്ഞത് ഒരു മിനിറ്റ് ഞാൻ നേരത്തെ നോക്കി വെച്ചീര്ന്നു നെറ്റ് സ്ലോ ആയോണ്ട് ഞാൻ വാട്സ്ആപ്പ് അയച്ചാൽ മതിയോ വർക്ക് നട നടക്കണോണ്ട് അ എടേല് കോൾ വരുമ്പം അവരെ ചെയ്യാ കട്ടാക്കിയ പിന്നെ തിരിച്ചു വിളിക്കൂല അങ്ങനെ എന്നിട്ട് എങ്ങനെ ഊട്ടി ട്രിപ്പ് ഇനി എന്നാ ഒരു ട്രിപ്പും കൂടി പോവാല ടൈമ ഒക്കെ ഉണ്ടല്ലോ ങ്ങക്ക്
ആ അത് പറയണ്ട് മാ ആ വല്യ ആ ങ്ങളാ
ആഹ
നമ്മള് ഞ്ഞ് അടുത്ത ഞായറാഴ്ച പോവല്ലേ ന്നൊക്കെ പറഞ്ഞ് ഇതിലേറെ ഉഷാർ കിട്ടീനി അങ്ങട്ട് പോയക്കാണെങ്കിൽ ഏതോരു സ്ഥലം മോനോട് പറയണ്ട്
ആ
അങ്ങനെ പറഞ്ഞാരുന്നു അടുത്ത ശനിയോ ഞായറോ പോവല്ലേ എന്നൊക്കെ പറയ്ണ്ട് അത് ഇത് ഇനി എന്നോ പറയാലൊടങ്ങീണ് ഇത് പെട്ടെന്നാണായതാ എന്നോ ഇന്നോട് പറയലൊടങ്ങീക്ക്‌ണ് ഞാനിൻ്റെ വലിയ ചെറിയ മോൻ വരട്ടേ വിചരിച്ചാണ്ട് അങ്ങനെ കുറേ കാത്തിരുന്നു പിന്നെ അയിൻ്റെ എടീല് പിന്നെ ഞങ്ങൾ കൊറെ പോയിനല്ലോ കടപ്പുറായിട്ടും മറ്റോട്ത്തായിട്ടും അങ്ങനെ അങ്ങനെ കൊറേ യാത്ര ചെയ്ത്ക്ക്ണ് പിന്നെ ഓലും കുറെേ യാത്രകള് ചെയ്ത്ണ് ഓലും കുറേ യാത്ര പോയിനല്ലോ ഇപ്രാവശ്യം ആ ആ ജോയ് ചെയ്ത്ണ് നല്ലോം ആസ്വദിച്ച്ണ് ഉം ആസ്വദിച്ച്ണ് ഞ്ഞി മറ്റോൻ വരുന്നുണ്ടല്ലേ
ആഹ് അയ്ഞാൻ അറിഞ്ഞു ഒന്നിപ്പോ
ആ ടിക്കറ്റ് അന്റെടുത്ത്ന്നാ എടുത്തേ?
അതിനെ എന്താ പ ബ്ര അന്റെ ബ്രദർ ടിക്കറ്റ് എടുത്ത സമയത്ത് ഇന്നോട ഓൻ ചോയിച്ചില്ല ഓൻ ചോയ്ച്ചു മീൻസ് ഓൻ തലേന്ന് ചോയ്ച്ചു പിന്നെ ഇന്നലെ ചോദിച്ചില്ല
ഉം
അപ്പൊ ഇന്ന് രാവിലെ ഓൻ ചോയ്ച്ചിലാ അപ്പൊ അ അയ്നേക്കാളും കുറഞ്ഞ റേറ്റിൽ ടിക്കറ്റ് ണ്ടായിനു ന്നട്ടോൻ പറയിണ്ട് എന്താ പറയുക ഞാൻ പറഞ്ഞത് അനക്കൊന്ന് നോക്കി കൂടായിനോ ന്നൊക്കെ ചോയ് ച്ചു ഇന്നോടെയ് അപ്പൊ ആ കിട്ടണ അനക്ക് കിട്ടീനല്ലോ ന്നാല്ന്നൊ ഒക്കെ പറഞ്ഞ് അങ്ങനെ
മ്മച്ചിക്ക് വിളിച്ചിരുന്നോ?
ആഹ് വിളിക്കല്ണ്ട്‌
ഉം ഞാന് പിന്നെ ഇന്നലെ സുഖല്ലാതായിട്ട് പിന്നെ ആ ഇന്നലെ രാത്രി അവിടുന്ന് പോന്നത് രാത്രിയല്ല ഈ ഈ സമയത്ത് ഞാൻ പോന്നത് പിന്നെ അങ്ങട്ടന്നെ തിരിച്ച് പോയി ഞാൻ കാറില് പോന്ന്കാണ്ട് ബൈക്കവടെ വെച്ചിട്ടാ പോന്നീനത് മോന് ന്നട്ട് ഇവിടെ യ് ഇവിടെ കുറച്ചും കൂടെ ഇവിടെ നമ്മളെ ഏകദേശം അ ബന്റെ പേരന്റൗട്ക്ക് അവിടുക്ക് ആർമിയിൽ കിട്ടിയ ഓന്റെ ന്റെ പെരന്റെ അവ്ടുക്കണ് എത്തിയപ്പൊ തിരിച്ച് അങ്ങട്ടന്നെ തിരിച്ചു ണ്ട് ഞാൻ ഒറ്റക്ക് പോരണം ഇൻക്കയ്ന് ആവൂല്ലാർഞ്ഞിക്കാണ്ട്‌ പിന്നീം ഞാനിങ്ങട്ടെന്നെ ഇൻക്കാണെങ്കിൽ തലവേദനച്ചിട്ട് ഒന്ന് ഒന്ന് കടന്നാ മതിയെയ്നിന്ന് വിചാരിച് ക്ക്ണ ഒര് സമയാ ഓ എന്നിട്ട് പിന്നീ തിരിച്ചി ഞങ്ങട്ട് പിന്നെ പത്തര മണി കഴിഞ്ഞന് ഇങ്ങോട്ട്ത്തുമ്പോ ആയിക്കോട്ട അത് ഓന ഒറ്റക്ക് ബൈ ഓൻ കാറോടിച്ചല്ലേ ഇങ്ങട്ട് പോന്നത്. അ ബൈക്ക് അവിടെയല്ലേ കെടക്കണത്, പിന്നെ അന്റെ ബൈക്ക് നന്നാക്കാൻ കൊണ്ടോകാന അങ്ങനെയും ഒക് ഒക്കപ്പാടായിട്ട് അങ്ങനെ നിന് അങ്ങനെ നിന്ന എന്റെ മകന അവടെ, അല്ലെങ്കി എന്റെ മകനെ അവിടെ കുതുർക്കാൻ കിട്ടുവോ, രണ്ട് മൂന്ന് പീസ് നിന്നേന് ഓനൊരു പ്രശ്നോല്ല, അപ്പോ ഓന്റെ ആവശ്യയപ്പോ ഓന അതൊരു പ്രശ്നം തന്നെല്ല.
ഏ അയിന് ധൈര്യം ഇണ്ടടി.
മഴ പെയ്യുണ്ടടി ഇവ് ഇവടെ നല്ല മഴ പെയ്യ്ണ്ട്, മ് ആ ആ ആ മഴയിണ്ട്. അതാ ഷീറ്റ്മക്കെ അതാണ് ആ സൗണ്ട്. കൊതുകുണ്ട് നല്ല
ആ
എന്നാ ശരി.
ഓക്കെ എന്നാ.